ആഹ് പറയ്
അപ്പോ ഞാൻ നോക്കി പിന്നെ തന്നോട് ആരാ വന്നത്
ഇല്ല അത് ഉമ്മയാണ് ഉമ്മന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുക ആയിരുന്നു ഞാൻ അയിന്റെ ഇടയില്. ഇതിന്റെ കാര്യമൊക്കെ പറഞ്ഞ് കൊടുക്ക ഉമ്മ ഉം ഉം പിന്നെ
വേറെന്താ
വേറെ ന്താ അങ്ങനെ പോണുണ്ട്.
തുണിയെളോക്ക ഒൺങ്ങില്ലേ
തുണികളൊക്കെതാ വ വെയിലത്ത്ട്ട് ക്ക്ണ്. ഒരു പുതപ്പ് തിരുമ്പിച്ച് ഒരാഴ്ച ആവാനായി
മണം വന്ന്ട്ടുണ്ടാവും
ഇല്ല ഇല്ല ഇത്തിരി ഇത്തിരി വെയില്ണ്ടല്ലോ അപ്പന്നും വെയിലെത്തേക്കിടും പിന്നെ ട്ത്തക്കും പിന്നിം വെയിലെത്തിടും ത്പ്പൊ ന്തായാലും ന്ന് നല്ല ഉണങ്ങി ക്കണ് എന്നാലും അയ്ന്റെ വക്കുകളൊക്കെ ണ്ടാവുള്ളൂ ങ്ങന സൈഡ് കട്ടി അതൊക്കെ ഒണങ്ങട്ടെ ച്ചിട്ട്
വാഷിംഗ് മെഷീൻ വേടിക്കണന്ന് വേടിച്ചില
എവടെ മേടിക്കണ് അയ്ന് പിന്നെ ഇപ്പറത്ത്ക്ക് ഈ കണക്ഷൻ ന്താ ഞാ പിന്നെതീ കൂടെ കൊണ്ടന്നന്ന വാഷിംഗ് മെഷീൻന് സ്ഥലൊക്കെ സെറ്റക്കി വെച്ച് പിന്നെ വാഷിംഗ് മെഷീൻ മേടിച്ചില്ല പിന്നെ ഞാൻ എനിക്ക് നല്ലൊരു അലമാരണ്ട് മേടിച്ച് ന്നട്ട് മറ്റേ ഒന്നിടാന് പഴേ അലമാര വേറെ വെച്ച് അത് പിന്നെ മേടിച്ചീല്ല വാഷിംഗ് മെഷീൻ തന്നെ വേണ്ടച്ചു പിന്നെ അത് അങ്ങനെ വ ചി വെറുതൊന്നും ഇട്ടാ ചളി തൊന്നും
ചാലി അതിനൊന്നും പോവു ല ഞാനേ
കേട്ടപ്പോ ന്നല്ല തിരുമ്പണ്ടേ അമ്മക്ക്
ഏർ ഞാന് വാഷിംഗ് മെഷീനിൽ ഞാൻ ഇടല്ലേന്നി ന്നെട്ടേല്ലാരും ന്നെ ചീത്തറിയോ
ആഹ്
എന്താ ഞാൻ നേർത്തെ എ‌ എല്ലാ എപ്പോഴും ഞാൻ രാവിലെ നേര്ത്തെ തി ര്മ്പാനെറങ്ങും ഇവനെ പിന്നെ ഇബന്റെ ഇത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മള് നിക്കുക എന്നാലും രാവിലെ ഫ ഉച്ചയാവും തിരുമ്പാന് അങ്ങോട്ട്‌ ഇറങ്ങുക വേഗം തിരുമ്പല് അങ്ങനെ തീർത്തിട്ട്
ആഹ് എന്നാലും വെയില് കാലാവുമ്പോള് നമ്മള് ഇങ്ങനെ മറച്ചിട്ട് കൊടു ക്കണം എന്നാലേ ഒണങ്ങൂള്ളൂ മയക്ക അല്ല മഴക്കാലാവുമ്പോ മറി ച്ചിട്ട് അയ്ന്റെ പുറകെ തന്നേ നടക്കണം
അങ്ങനെ എനിക്ക് മടിയാണ് അപ്പൊ ഞാൻ എന്താക്കും രാവിലെ അങ്ങട്ട് തിരുമ്പാൻ ഇറങ്ങീട്ട് രാവിലെ അങ്ങട്ട് തിരുമ്പിയിടും
ഉം
ഏ അപ്പൊ പിന്നെ ഏ പിന്നെ വേറൊള്ള പണികള് നമ്മക്ക് നോക്കിയാ മതി
ഞാനങ്ങനെ തന്നെയാ രാവിലെ എണീച്ചിട്ട് സോപ്പിലിട്ടിട്ട് കുളിക്കും. തിരുമ്പും കുളി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറും കറിയൊക്കെ വെക്കണെ
അപ്പോ അടിച്ച് വാരി തുടക്കലൊക്കെ
അടിച്ച് വാരലും തൊടക്കല് എന്നും ഒന്നും തൊടക്കൂലാ ഇന്നലെ മി ആ ഇന്നലെ തൊട ച്ച് എന്നൊന്നും തൊടക്കൂല എടക്കെടക്ക് തൊടക്കൂള്ളൂ ഇപ്പ സ്കൂൾക്ക് പോണോണ്ട് തീരെ ചളിയില്ല
തീരെ ചളിയുണ്ടാവൂല്ല അപ്പോ എന്നിട്ട് ആഹ് അപ്പൊ ഞാ എന്നിട്ട് എന്നോട് എല്ലാരും പറയാ അനക്കെന്തായി അയയിൽ ഇട്ട് കൂടെ എന്തിനാ ഇങ്ങനെ ഇടങ്ങേറാവണെ എന്ന് ചോയ്ക്കും.
ആഹ്
ഞാൻ അയയിലിട്ടാ നമ്മക്കൊരു തൃപ്തി ആവൂല്ല നമ്മക്ക് കുളിക്കാത്ത മാതിരി തോന്നും
ആഹ് അതാണേ
ഞാൻ ഡ്രൈ ആക്കൂട്ടോ ഡ്രൈ ആക്കും നല്ലൊരു ഉപകാരാണത്.
അതാണ് ഞാനും അത് മാത്രവാണ് മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ചിട്ട് അത് പിന്നെ മേടിച്ചില്ല
ഡ്രൈ ആക്കാൻ അത് നല്ലതാ
ഉം
ഡ്രൈ ആക്കി അങ്ങട്ട് എടുത്താല് പിന്നെ നമ്മക്ക് അയിന്റെ നട ക്കണ്ട ആവശ്യമില്ല
അതെ
ഉം വീട്ടിലിരിക്കാൻ മടിയുള്ള ആൾക്കാരൊക്കെ ആവുമ്പളെ
ആഹ് ഞാനൊന്നും പിഴിഞ്ഞാ വെള്ളം തന്നെ പോവൂല്ല
ഉം ഇതുതന്നെയാണ് എനിക്കും പറ്റിയത്
ഉം
ഇവടെ അടുത്തൊരു സേവറുണ്ട് നമ്മുക്ക് അടുത്ത വീട്ടിത്തെ താത്ത അയിന് ഞാൻ വിചാരിച്ചു സേവറാന്ന്
അത് ശരി
നല്ലോണം തിന്നും
ആഹ്
ആഹ് എല്ലാ വൃത്തിയില് തീരുമ്പോൾ നല്ലൊം തീഞ്ഞിച്ച് ഉണക്കും
ആഹ്
ആഹ് എന്റെ ഡ്രസ്സൊക്കെ കാണാനില്ല
വൃത്തി ഇവിടെ നിങ്ങളെ അടുത്തന്നെ ഉണ്ടല്ലോ വീട് ഇല്ലേ
ആഹ് അത് തന്നെ
ഉം
ഉം
പിന്നെ അവിടത്തെ കുട്ടികള് നിങ്ങളെ വിളിക്കൂല മൂത്തിരിന്റെ
ഏഹ് ഓര് പിന്നെ അധികം അങ്ങനെ വിളിക്കുവൊന്നുവില്ല
വിളിക്കൂലെ
ഓര് പിന്നെ നമ്മളെ കണ്ടാ നല്ല മിണ്ടൂം
ആഹ് അങ്ങനെയാണ് വിളിക്കാത്ത ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷെ വിളിക്കൂലാന്ന്‌
കോഴിക്കോട്
ആഹ് ശരി അങ്ങനെയല്ല ആ മറ്റേ കുട്ടികളെന്തായി
ഏത് കുട്ട്യേള്
താത്താന്റെ കെട്ടിച്ചോ
ഒരാളെ കെട്ടിച്ചിലെ രണ്ടാളെ കെട്ടിച്ചിലെ
ആഹ് രണ്ട് ആഹ് അത് നല്ലൊരു കുട്ടിയാലേ
ആഹ്
ഉം കല്യാണൊക്കെ ചെലപ്പോ അവിടെ തന്നെ ചോയിച്ച് വെച്ചേക്കൂല്ലേ അയിനെ കാണാനും നല്ല ഭംഗിയുണ്ടല്ലോ
അതിന് കെട്ടണില്ലന്നെ ഉമ്മച്ചിനെ നോക്കാൻ നിക്കുക എന്നൊക്കെ പറയണ്ട്
അള്ളാഹ് അതൊന്നും നടക്കണ കാര്യല്ലല്ലോ ഉം ഉമ്മച്ചി പണിക്ക് പോന്നിണ്ട്
ഉം
എന്ത് പണി
ഷട്ടിലും സാറ്റ് കളികലും
തന്നെ
പാവം അതാ മര്യാദിക് ക്കാ അംഗനെവാടിലൊരു ഒഴിവ് കിട്ടിയ സമയത്ത് അന്ന് പോവാത്തൊണ്ടാണ്. ഇന്നാ അംഗനവാടി ടീച്ചറായിരിക്കും
ഉം
പത്ത് വർഷം നമ്മള് അംഗനവാടിയിൽ തന്നെ വർക്ക് ചെയ്ത ഒരു ഹെൽപ്പർക്ക് ഒരു ടീച്ചർ പരീക്ഷ ഉണ്ടാവും അതെഴുതാം
ആഹ് നിങ്ങളടുത ഷിജില എഴ്തിക്കണല്ലേ ഷിജില പോണ്ടലല്ലെ അംഗനവാടിക്ക്
ആഹ് ആ പെണ്ണുങ്ങള് അതിന് മറ്റേ അവിടൊള്ള നിലവിലുള്ള ചേച്ചിക്ക് എന്തോ സർജറി കഴിഞ്ഞ് റെസ്റ്റാ
അതോണ്ട് പോയതാ
ആഹ് അതുകൊണ്ടാണ് പോന്നെ അല്ലെങ്കിൽ പോവും ഉം അയിന്റെ പകരായിട്ടേ ഏഹ്
ഇങ്ങളെ അടുത്തല്ലോള്
അടുത്താണ്
ഉം നല്ലോം പറഞ്ഞതാണ്
ആഹ് അയിന്റെ മോളും അവിടെ പഠിക്കണ്ടല്ലോല്ലേ
ആഹ് മോളവിടെ ആക്കിയോ അപ്പോ ചെറിയ കുട്ടിയല്ലേ
അതിന്റെ ഒരു മോള് അയിനുസ്
ആഹ് അതവിടുന്ന് മാറില്ലേ
മാറിയോ
ഉം തൊറുപ്പെള്ളാൻ
ഏഹ് അതെനിക്കറിയില്ലാട്ടോ
വീണത്
എൽ കെ ജി യു കെ ജി മാത്ര അവിടെ വിട്ടു
ആഹ്
ഉം
താങ്ങൂല പറഞ്ഞിട്ട്
നല്ല ഫീ ഓ ഫസ്റ്റ് സ്റ്റാൻഡേഡിന് എത്രയാ ഫീസ്
പതിനഞ്ചേ അഞ്ഞൂറ്
അമ്മ
നല്ല ഫീയാ
നല്ല ഫീസാണ്.
ഉം ഞാന് എന്താ അറിയ്യോ ഒരു അഞ്ചാം ക്ലാസ് വരയെങ്കിലും എങ്ങനെങ്കിലും ഒന്ന് പോയി കിട്ടിയാല്. നല്ലോണം കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലുക്കെ ഒന്ന് പഠിക്കുല്ലോ.
അതന്നെ.
ആയ്ശ് അങ്ങനെ ഇങ്ങനെ വിചാരിച്ചിട്ടാണ്.
ആഹ് അല്ലെങ്കിൽ നമ്മൾ നല്ല സ്കൂൾള് കുട്ട്യാളെ പഠിപ്പിച്ചാ അയ്നൻസരിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കി ഇന്റെ പോലൊയൊക്കാവും. ഞാനാ പ പത്താം ക്ലാസ് വരെ അങ്ങനെ പോയതൊണ്ടേയ് മൂന്ന് ടീച്ച ടീച്ചർ മാരല്ലേ പത്തില്ണ്ടായത് ഇന്നാലും അങ്ങനെ നമ്മള് അന്ന് പഠിച്ചു ജയിച്ചു പിന്നെ അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടോയി വിട്ടു. ഇംഗ്ലീഷ് മീഡിയം കൊണ്ടോയ് വിട്ട് മലയാളം തന്നെ ശരിക്കും പഠിപ്പിച്ചാന്നറിയാത്ത സ്കൂൾന്ന് ടീച്ചർമാര് ഞമ്മള് സ്വന്തം ഇഷ്ടത്തിന് പഠിച് ജയിച്ചതാണത് ഇന്ന്ട്ട് പിന്നെ അവടെ ചെന്നപ്പോ ഫുള്ളും ഇംഗ്ലീഷ് ഫി അതും സയൻസ് ഗ്രൂപ്പ് അട് എട്ത്തും ചെയ്ത്ക്കാണ്. പിന്നെ ഫുള്ളും ഇംഗ്ലീഷിലാണ് അവിട്ത്തെ സാറും ടീച്ചർമാരു ല്ലാരും പറയുന്നെ ഞ്ഞിജിച്ചിയം പോല് ഞങ്ങള് അ ഒര് ആറേഴ് കുട്ട്യാള് ഇവ്ടുന്ന് ഗേങ്ങായിട്ട് പോയതല്ലേ ഞങ്ങള് ങ്ങനെ കണ്ണ്ക്കോക്കും അപ്പൊ ആഹ് സാറ് പറയും ദിസ് പെൻസ് സ്റ്റുഡൻസ് ഓളോ ഓർ ലുക്കിംഗ് വെരീ നൈസ്, കാരണം ഞങ്ങളിങ്ങനെ നല്ല സൂപ്പറായിട്ട് കാരണം ഒന്നും മന സിലാവ്നില്ലല്ലോ ബൊമ്മമാരി എല്ലാരും ഇങ്ങനെ നൈസ് ലുക്കിങ് കൊടുത്തിരിക്കല്ലേ. ബട്ട് അങ്ങനെ കൊർച്ച് സമയം കയിഞ്ഞിട്ട് ത് പറയും സിംബിളി ലുൻക്കിംങ് എനി ടൈം ലോഫിങ്.
ഹ് ഹ് ഹ്
ഒന്നും മനസ്സിലാവ്ണൂല്ല.
ഞാന് ചിന്തിക്കും അന്ന് പിന്നെ ആഹ് മുർസിന്റെ കൂടെ ഞാനാ ഫ്രാൻസിസ്ക്ക് പോയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒന്ന് ഞാന് ഒരു ഡിഗിരി എങ്കിലൊന്ന്
ട്ടിയതല്ലേ അല്ലെങ്കിപ്പെന്താ അവ്ടെ വിട്ണീന്. അന്നെ അവ്ടെ വിട്ട് പഠിപ്പിക്കാനും ക്യാഷ് ഇല്ലയ്ട്ടൊന്നും അല്ലല്ലോ.
ഉം പഷെ ഞാന്നെന്തെങ്കിലും ആഹ് ഡിഗ് ഇതെങ്കിലുംന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റോ, വാശി പിട്ച്ച് കരഞ് ഷെ ന്നടന്നില ഷെ ഇൻക്കങ്ങനെ വിധില്ലായിര്ക്കും.
ഉം
ത്രയെ ള്ളൂ. പോയിര്ന്നെങ്കി എന്ന് ഞാനിപ്പഴും ഇൻക്കൊരു കേത
അത് സാരല്ല ന്നാലും ഇജ്ജ് പ്ലസ് ടു അനക് ആഹ് തമയ ഇസ്കൂൾള് അവ്ടെ ടീച്ചർമാരില്ലാത്ത സ്കൂൾ പോയി പ്ലസ്ടു സയൻസ്ട്ത് ജെയിച്ചിലെ.
ഉം ഉം
ആ അതന്നെ നല്ലെട്ടീ.
ഇഗ്ലിഷും അല്ല ഇംഗ്ലിഷ് ഇംഗ്ലിഷൊക്കെ എന്തെങ്കിലുംക്കൊന്ന് പറയാനെങ്കിലും ഞാന് പഠിക്കാര്ന്നു ഡിഗ്രി. ക്ക് പോയിര്ന്നെങ്കില്ന്ന് പറയാ പ്പിൻക്ക് അറീണില്ലല്ലോ ഇംഗ്ലീഷ്
ഇംഗ്ലീഷറിയല് ഭയങ്കര ഒരു അറിയലന്നേ അത് അമ്മള് ഡെയിലിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്ത് വാണം നമ്മളത് ഇപ്രൂവ് ചെയ്യൻ അല്ലാതെ ന്നടക്കയെല്ല.
ആരോട് കമ്യൂണിക്കൊയിറ്റ് ഇയ്യിന് ഞമ്മള്.
ഞമ്മള് സ്വയം കമ്മ്യൂണിക്കേറ്റെയ്യണം ഇയ്യ് ഇന്നെ വിൾച്ച് കമ്മ്യൂണിക്കേറ്റയ്യാ ഞാൻ നിന്നെ വിൾച്ച് കമ്മ്യൂണിക്കേറ്റ്യ്യ.
പഷെ ഞമ്മള് സംസാരിക്കുമ്പോ മലയാളം പറയാണ്.
ആഹ് മലയാളെടക്ക് വെരും മീൻ ബിറ്റ് ബീൻല് ഞാ മയമൂന മിസ്സിന്നെ വിളിക്കേര്ന്നു ന്ന്ട്ട് ഇംഗ്ലീഷ് സംസാരിക്ക്ര്ന്നു. അങ്ങനെയൊക്കെ കാണിക്കു അത്?
ജ്ജ് പറയൂല്ലെ?
അത് ന്നല്ലോം പറയുന്നു എന്നാലും അത്യാവശ്യംയൊക്കെ പറയും ഇൻക്കറിയാ അയിന്റെ ഗ്രേഡെത്രന്ന് ഇൻക്ക് ന്നന്നായി അറിയാം കാരണം അയിനെ ഞാനാണ് റൂട്ട്സിൽ ക്ലാസ്ട്ക്കാൻ പഠിപ്പിക്കല് ഞാൻ പറയുന്നന്നെ പോലെ ഈ വിഷയത്തെ കുറി ച്ച്ങ്ങ്നെ പറയണം അത് അങ്ങനെയാണത് ക്ലാസ്സ്ട്ത്തത് ഇപ്പെഴുഅത് ഇപ്പൊ ഇങ്ങളെ ആഹ് മത്സരത്തിനൊക്കെ ഫസ്റ്റ് പോലെ ഈ പറയണ്ടട്ടോ. മത്സരത്തിനൊക്കെ പോയിലെ അന്നൊക്കെ ഞാനാണ് ലെസൺ പ്ലാൻ അയിന് തയ്യാറാക്കല്. അത് ബോഡി പാർട്സിനെ കുർച്ചിട്ട് അതേപോലെ തന്നെ ഒരു ലെറ്റർ സി പഠിപ്പിക്കുന്നത് എങ്ങനെയാന്നുള്ളതിനെ കുറിച്ചൊക്കെ ക്ലാസ്ട്ത്തിട്ട് അയിന് കിട്ടിന്നു അത് തലേ ദിവസം തന്നെ വിളിക്കും ന്ന്ട്ട് പറയും ഒര് ലസെൺപ്ലാന് തയ്യറാക്കി തരോ? എങ്ങനെയാ ക്ലാസ്ട്ക്കന്ന്ള്ളത് അപ്പൊ ഞാൻ തയ്യാറാക്കി കൊട്ക്കും. അപ്പൊ അങ്ങനെ ഒരു ദിവസം ന്റെ ഫ്രണ്ട് വിളിച്ച് സൈഫു. അപ്പ ഇങ്ങനെ പർണ് ന്നോക്ക് മൻ ഇങ്ങനെ ഈ മിസ്സിനെ കുർ ആഹ് ഇനി ഇങ്ങള് വിളിക്കി.
ഓഹോ